ആ എന്തൊക്കെണ്ട് വിശേഷം
നല്ല വിശേഷം മഴക്കെണ്ടോ
മഴ ഇന്ന് ഇതാ ഇപ്പയ് ട്ട് ഒര് സന്ധ്യ ക്കെ ആയപ്പോഴത്തേക്ക് പെയ്ത് മഴ
ആ ഇവടക്ക് ന്ന് ഒഴിവന്നെല്ല മഴന്നെണ് ഇന്നങ്ങട്ട് മഴ
ആ പ ഇ ന്ന് പക്ഷെ രാവിലെന്ന് റഞ്ഞാലേ ഏ സുബയ് ക്കെ സ് കഴിഞ്ഞ സമയത്ത് ഒര് ഒര് ചാ ണ്ടായിരുന്നു ചാറ്റൽ മഴേ ച മഴാട്ടിണ്ടായിരുന്നു പള്ളിയിലൊക്കെ എല്ലാരും പോയി കഴിഞ്ഞ് കുറച്ച് കയിഞ്ഞപ്പ ത്തേക്ക്കുട്ടികളൊ ക്കെ സ്കൂളിൽ പോണ സമയ ആഴപ്പത്തേക്ക് വീണ്ടും തൊടങ്ങി പിന്നെ അങ്ങട്ട് നല്ല തെളിച്ചാരുന്നു പിന്നെ തെ ഇപ്പഴ്
കുട്ടിളെ സ്കൂൾ ക്ക് പോണ സമയത്ത് പെരും മഴന്നെണ് പിന്നെ സ്കൂൾക്ക് വിട്ട് വന്ന സമയത്ത് നല്ല മഴന്നെ വന്നപ്പോ ഓര് നനഞ്ഞ് ഇതായികാണ്ടാ വന്ന് ക്ണേ
ആഹ് അത്ണ്ടല്ലോ തിങ്കാഴ്ച്ചമുതല് പേരും മഴയാ പറഞ്ഞിട്ട് എന്തായാലും ഇങ്ങോട്ട് നോ ഇല്ലാട്ടോ
ആ സമയത്തൊക്കെ നല്ല മഴ അപ്പോഴാണ് കുട്ട്യോക്ക് കതിയേട് ആണേ അങ്ങട്ട് പോകുമ്പോ നന നനയുമ്പോഴാണ് കതിയേട് ഇങ്ങട്ട് പോന്ന നനിമ്പോ വല്ലാതെ കതിയേട്ന്നും ല്ല
ആ ഡ്രെസൊക്കെ നനയും പിന്ന അത് പിന്നെ ഇപ്പം ഇന്ന് വെള്ളിയാഴ്ച ആയേ ണ്ട് കൊഴപ്പല്ല ഇപ്പൊ രണ്ടൂസംണ്ടല്ലേ ആ ബേഗ് ബുക്ക് എന്തായാലും അവര് കൊടെന്നും നന്നായിട്ട് പിടിപ്പിക്കത്തു കൂടിയില്ല
ആ കുട ണ്ടായിട്ടും കാര്യല്ല ഇനി കുട ണ്ടായാലും ആകെ നഞ്ഞിട്ടേ രള്ളൂ
ചിലപ്പോ മഴ പെയ്ത് കയിഞ്ഞ് നമ്മുടെ കണ്ണ് കണ്ടില്ലെങ്കി ഇവർക്ക് കുട നനക്കാൻ ഒരു ബുദ്ധിമുട്ടാ അ എന്തെയ്യും നനഞ്ഞൊണ്ട് വെരികോട്ട് ഇട്ടിട്ടാ ഞാനവിടെ നനയാണ്ടിരി ഹ് എന്നാ ഇത്.
ഇടെ അതന്നെ വരാഓൽക്ക് മഴ മഴൊക്കെ കിട്ടണം മഴ കിട്ടിട്ടില്ലെങ്കി നമ്മളൊക്കെ പിന്നെ വെര് സം വരുമ്പോ വള്ളം ണ്ടാവൂലാ റിലേ ചെലോലറിം ഇൻക് കളിക്കാൻ പോകാൻ പ ര്ഞ്ഞ്ല്ലാ വല്ലാത്തൊരു മഴാ റിം
അല്ല സാധാരണ മഴക്കാലത്തെ വെച്ച് നോക്കുകണെങ്കിഇപ്രാവശ്യം മഴ കിട്ടിട്ടില്ല.
ആ മഴ കിട്ടിട്ടില്ല കഴിഞ്ഞ പ്രാവശ്യക്കെ നല്ല മഴ ഇണ്ടായിനിയല്ലോ
അതല്ലേ ഇപ്പൊ കറണ്ട് അതല്ലേ ലോഡ് ഷെഡ്ഡിങ് ആക്കിയത് എന്താണ് സർക്കാറ് ഈ മഴയില്ല വെള്ള ല്ല പ തിയില്ല
ഈ കറന്റ് അങ്ങട്ട് പോയിട്ടേ ഞാന് തിര്മ്പാമാണ്ടി മിഷീല്ട്ടീയ്നി അപ്പൊ പിന്നെങ്ങട്ട് കരണ്ടും പോയിട്ട് പിന്നെ കുളിക്കാനും പറ്റ്ല്ല വള്ളണ്ട് കഴിഞ്ഞും ചെയ്തു പിന്നെ കൊറെ കെടാ അവസാനം ഞാൻ കിണർന്ന് മുക്കി രണ്ട് ബക്കറ്റ് കൊണ്ടോയ്ട്ട് അ ങ്ങനെ പാർന്ന് കുളി ച്ചു പിന്നെ കരണ്ട് വരോ കൊറേ നോക്കി നിക്കണ്ടെ
ആഹ് അതന്ന് പറഞ്ഞാലേ ഇപ്പ ഇവര് ഒരു സമയം തൊട്ട് ഒരു സമയം വരെ അങ്ങനെ ആക്കത്തില്ല ഈ
ആഹ ആഹ നീ എല്ലാ വത്തിലും പോണില്ലേ ഇതിപ്പോ ഞാൻ തറവാട്ട് ൾച്ചപ്പാർഞ്ഞു അവിടൊക്കെ കരന്റ്ണ്ടാർ ഞ്ഞു ഞങ്ങളീ വാത്ത് നാല് പെരക്കാർക്ക് മാത്രല്ല ഉം.
ഒരു ഒരു ഐഡിയ തോന്നുന്നുണ്ട് ഒരു ഭാഗത്ത് കറണ്ട് വരും ഒരു ഭാഗത്ത് കരണ്ട്ണ്ടാവൂല അപ്പയേ അത്വ്ച്ച ചെറിയ പ്രശ്നം കൊണ്ട് പോയതാവും എന്ന് വിചാരിച്ചതാവും അങ്ങനെ അല്ല.
അപ്പോ എന്തേലൊക്കെ ഒരു ചെറ് ചെറിയ വാക്ക് ഉണ്ടാവും അതുകൊണ്ടാക്കും മാണീ അപ്പൊ എല്ലാവർത്തുംക്കൂടീം മൊത്തത്തില് പോയിട്ടില്ല
അതുപോലെ കിടക്കാൻ സമയാവുമ്പോയ്‌ത്തേക്കും എല്ലാ വടമ്മളൊന്ന് കടക്കിണ സമയം വാ എപ്പയും പോവും കറണ്ട്
ആ പിന്നെ കഴിഞ്ഞ് കുളികഴിഞ്ഞ് ഒരു മൂന്ന് മണിക്കെ ക കഴിഞ്ഞ്ക്ക്ണ് പിന്നെ കുളിഴിഞ്ഞപ്പോ അത് കഴിഞ്ഞ് പിന്നെ മക്കൾ വരാനായിരുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് വിര്ന്നാര് വന്നു പിന്നെ അവർക്ക് കുറേ പലാഹാരങ്ങളൊക്കെ കൊടുത്ത് പോയപ്പോതീൻ ആ
ഫുൾജോലിയന്നെല്ലേ
അവരെ പ്രതീഷ് ല്ലാത്ത സമയത്താണ് വന്ന്ക്ക്ണത് അപ്പോ എന്തേലൊക്കെണ്ടാക്കിയാ മതിനി പക്ഷേ ഓലു വര പറഞ്ഞ വന്നപ്പോ പറഞ്ഞിട്ടില്ല
ആഹ പറഞ്ഞിട്ടുണ്ടായില്ല പിന്നെ എന്ത ഉണ്ടാക്കി കൊടുത്ത് നീ
പിന്നെ ബേക്കറി ഐറ്റംസ് തന്നെ കൊടുത്തത് എല്ലാ പറഞ്ഞ് വന്നക്കാണെങ്കിൽ വല്ലേ നെയ്യപ്പോ ഉണ്ണിയപ്പേ അങ്ങനൊക്കെ ഉണ്ടാക്കേനീ പക്ഷെ ഉം പറയാത്തോണ്ടെ,
അല്ല പിന്നെ കുട്ടികളുള്ള വീടായതുകൊണ്ടെ എന്തെങ്കിലും
ആഹ ആ ആഹ് ആഹ് ഞാനെന്തായാലൊക്കെ എട്‌ ട്ത്ത് വെക്കലാണ് കാരണം ഇവരെ കാണാതെ ഒളിപ്പിച്ച് വെക്കലാണ് കാരണം കണ്ടാ ഒന്നും ഒന്നും ഉണ്ടാവൂല ഒക്കെ ഇവര് കാണാതെങ്കിലും ഇട്ത്ത് തിന്നും
ും കേറി പറ ഇ എടുത്ത പാത്ര
ആഹ ഹാ ഓൽക്ക്ന്ന്‌പ്പോ സ്കൂൾട്ട് വന്നപ്പോത്തിന് നൂഡിൽസ് ഉണ്ടാക്കി ച്ചിനാപ്പോ നൂഡിൽസ് ഭയങ്കര ഇഷ്ടാണ് എന്നൊന്നുംണ്ടാക്കി കൊടുക്കൂല അപ്പൊ ഇന്ന് ഇന്നലെ ഇണ്ടാക്കീല മിഞ്ഞാന്നും ഇണ്ടാക്കീല അപ്പോ മിഞ്ഞാന്നൊരു പേക്ക് കൊട്ന്നീന് അപ്പയ്ല് കുറച്ച് വാക്കി ഇണ്ടയ്നി അപ്പൊ അത് ഇട്ത്തെച്ചീനി അപ്പൊ ഇന്ന് ഇണ്ടാക്കി കൊടുത്തു ഞാൻ
യിപ്പിയാണോ മറ്റേ മേഗിയാന്നോ മക്കക്ക്
മാഗി മാഗി അത് ഞാന് ആ പൊടി ഇട്ട് കാണ്ടന്നെ ഇണ്ടാക്കണ് അയ്ൽ വേറെ ഉള്ളി അങ്ങനത്തൊന്നും ഇടൂല അത് കൊറച്ച്‌വെള്ളത്തിൽ ഇതാക്ക്യാണ്ട് അങ്ങട്ട് ഇണ്ടാക്കി കൊട്ക്കലാണ് ഇല്ലയ് ഹോട്ടൽ ഹേ ഹേ ഹോട്ടൽ കൈക്കലി ഇല്ല
ഇതിപ്പ ഈ പച്ചക്കറിയൊക്കെ തിന്നാൻ പിടിക്കാത്ത കുട്ടിൾക്കാണെങ്കിലെ നമ്മൾ ഉച്ചക്ക് കാരറ്റൊ ഇച്ചിരി ബീൻസ് ആ സവാളയൊ അരിഞ്ഞൊന്ന് വാട്ടിയിട്ട് അതൊന്ന് വേവി മാഗ്ഗി ഒന്ന് വേവിച്ച് മാറ്റി വെച്ചിട്ട് ഇതൊക്കൊന്ന് നന്നാ യിട്ട് എണ്ണയിലിട്ട് വാട്ടിട്ട് ഇച്ചി ഒരു മൊട്ടയൊക്കെ ഒടച്ചൊഴിച്ചൊന്ന് അത് അത് മേറ്റിട്ടൊന്ന് തോരൻ പോൽ ആക്കിട്ട് ഇത് തട്ടിട്ട് അയിൻ്റെ മസാല എല്ലാ മസാലൊന്നും ഞാനിടലില്ല കാരണം എന്നച്ച അതൊക്കെ കെമിക്കല ഒന്നിടൂല ഒരു വ്യത്യാസത്തിന് അപ്പൊ അത് അപ്പത് ഇത് ഇതിന്റെ കൂട്ടത്തിലാവബം ഈ പച്ചക്കറി കൂടെ കുട്ടികള് കഴിച്ചോളോല്ലോ
ആ പച്ചക്കറി അങ്ങനെയക്കെ ആ ഇവിടെയാന്നെ അങ്ങനെയാ ചെർ ഇണ്ടാക്കി കൊടുക്കലാണ്. കാരണം അങ്ങനെ ചെലർക്ക് ഇണ്ടാക്കി കൊടുത്ത ചെലവര് അയ്തെ ഉള്ളി ഒക്കെ പൊർക്കി ഇടും തക്കാളി കൊർക്കിടും എന്റെ മക്കളും ഒക്കെ അങ്ങനെ കാട്ട. ഒക്കെ പൊർക്കാനെള്ള ഒയിവ്ണ്ടാവ പറയാ ചെലപ്പ ഇനി പയറ് അങ്ങനത്ത ബീൻസക്കെ ചെർതാക്കി അരിഞ്ഞിട്ട് അതൊക്കെ ഓല് പൊർക്കി പൊർക്കി തിന്നും തിന്നൂല കഴിക്കൂല അപ്പ പിന്നെ ഞാൻ അയിന് നിക്കല് - ഇല്ല ഇനി ഞാനൊരു സാധാ പോലെന്നെണ്ടാക്കി കൊടുക്കും പിന്നത് മുന്നിക്കട് വെച്ചോട്ത്താല്
അല്ല എളുപ്പത്തിന് പണിയിണ്ടാ
ആ എളുപ്പ പണി അതാണ് കാരണം
അതന്നെ പുട്ടികൾക്ക് പെട്ടെന്ന് ഇണ്ടാക്കി കൊടുക്കാൻ പറ്റിയ പക്ഷെ അവർക്കത് ഇഷ്ടത്തോടെ കഴിക്ക ഇതുപോലെ ഇഷ്ടത്തോടെ കഴിക്കുന്ന വേറൊരു ആഹാരവുല്ല ഇത് തന്നാണ് ഏറ്റവും എല്ലാ കുട്ടികൾക്കത് തന്ന ഇത് ഐസ്ക്രീമോ അങ്ങനെ ചോക്ലേറ്റും ഐസ്ക്രീമും പിന്നെ ഈ മാഗി എളുപ്പാണ്
ആ എൾപ്പാണ് ആ എൾപ്പാണ് പിന്നെപ്പിന്നിപ്പ ആ കല്യാണയ അപ്പോഓൽക്ക് ഡ്രസ് സ്സെട്ക്കാപോണന്നക്ക പറഞ്ഞ് കുത്ത്ർക്കാണ് അപ്പ ഇനി അത് ഈ ഈ മാസാണ് ഇരുപത്തറാംന്തിയാണ കല്ലിയാണം അപ്പ ഇഞ്ഞ് ഡ്രസ് കോടാണ് തീരുമാനിച്ചിക്കണ ഏതാ അത് കളറ അവര് കൊറേയായി പറയുന്നു എട്ക്കാൻ പോകല്ലേ എടുക്കാൻ പോകല്ല അപ്പ നാളെ നി ശനിയാ അപ്പോടെ വീട്ടില് പണിയാത് കൊണ്ടേ
ആഹ് ആഹ് അപ്പ പി
ഓല് റോസ് കളറാണ് പറയണത് എന്നാപ്പിന്നെ അ റോസ് തയ്ക്കാന്ന കരതിക്കണത് തയ്ക്കുകയാണെങ്കി ആ ഓൺലൈൻറ്റ് റ്റല്ലേ കടയില് പോയിക്കാണ്ട് എട്
ഓ ഓ പക്ഷെ അതിനെക്കാട്ടി നിങ്ങൾക്ക് നിങ്ങളിപ്പ എന്തായാലൊരു പത്ത് പത്ത് ഉണ്ടാവൂലെ ഒരുപായിട്ട്
ആ പത്തിസെക്കെണ്ട്
ആ പത്ത് അല്ല അതല്ല ആ പത്തു പേരക്കെണ്ടാവില്ലേ
ആ ഞങ്ങ അങ്ങനെ ഞങ്ങള് വീട്ടിത്തോല് മാത്രേന്നേ ഉള്ളൂ റെസ്കൊടാക്കണത് അല്ലാതെ വേറെ പോർതിന്ന് ആൾക്കാര ഡ്രസ്കോടാ ക്ക്ണില്ല അപ്പൊ ഞങ്ങള് മൂന്ന് പെ മൂന്ന് ആൺകുട്ടികളും പിന്നെ
ആയിരുന്നെങ്കില് കൊറച്ചൂടെ ലാഭത്തില്
ആഹ് അത് ഞങ്ങള് ഞങ്ങള് മാത്രം ഞങ്ങള് കുടിക്കാര് മാത്രം പിന്നെപ്പോ എന്റെ അമ്മോൻ്റെ കുട്ടി ഹോസ്പിറ്റലായോണ്ട് അയിന്റെ പ്രശ്നങ്ങളൊക്കെണ്ടായിരുന്നു പിന്നെ കല്യാണിപ്പോരു ഉഷാർ കിട്ടണില്ല അപ്പൊ പെട്ടെന്ന് ഓന് ഹോസ്പിറ്റലിൽ പോയി ഓന്
എന്താ പറ്റി കുട്ടി
അത് അവന് ആക്സിഡന്റ് പറ്റിയാണ്ട് പിന്നെ അവന് റെസ്റ്റെടുക്കാൻ പറഞ്ഞത എന്നപ്പ പിന്നൊയിത്തെ ബുദ്ധിന്നൊക്കെ പോയിക്ക് ണു പിന്നെ അവന് ആഹ് അപ്പ അവന് കൊ കൊ പോയി ചാടി കൊത്ത പോയി ചാടപ്പോ തലക്ക് ആകെ ഉണ്ടായിക്കണ് അപ്പൊ വേം ിട്ടപ്പ സുഖംല്ല തീരസുഖമല്ലാതെയാണ്
പ്പ ഇച്ചിരി പ്രശ്നത്തിലാണല്ലോ
ആഹ് പ്രശ്ന ആഹ് പ്രശ്നത്തിലാണെ
ആഹ് എന്തോ പറയുന്ന ഡോക്ടർോ പറയണ്ട്
ഡോക്ടർ ഇ സ്കാനി ഒക്കെ എടുത്ത അതില് കുഴപ്പൊന്നുമില്ല പക്ഷെ കൊറച്ച് ദിവസം ഒരു കടക്കേണ്ടി വരുന്നാണ് പർഞ്ഞെ
ആ നിങ്ങള് പോയി കാണ കണ്ടാ പോയി കാ
ഇല്ല കാണൻ പറ്റ സമയക്കില്ലേര് പെരക്കാര് മാത്ര കാണിച്ചു കൊടുക്ക ആർക്കും കാണിക്കൂല
അവരുടെ വീട്ടിലേക്ക് അവസ്ഥ വേഗം ശിഫയാക്കി കൊടുക്കട്ടെ അപ്പൊ നമ്മക്ക് നമ്മക്കു ഒരു നമ്മുടെ അടുത്തവർക്കൊക്കെ ഒരു പ്രശ്നം വയമ്പടുത്തത്തിക്കാണ് നമ്മൾ അതിന്റെ വിഷമവും ബു മുട്ടുംമനസിലക്കണം
ന്നാലോ ആഘോഷിക്കാൻ പാടില്ല കാരണം ആഘോഷിച്ചാൽ നമുക്ക് എന്തെങ്കിലുംക്കെ എടുത്ത് വരും
ആന്ന് നമ്മളിപ്പോ ഒരു കാര്യം ഒരു കാര്യം വരുമ്പോ ഒരു ഭയങ്കര സന്തോഷത്തിരിക്കലു ആ ദിവസയാ ആ മതി എന്നൊക്കെ പറഞ്ഞിങ്ങനെ പ്രീ ഞാനുമപ്പം പറയും മക്കളെ കൂടുതലു സന്തോഷിക്കല്ലെ തൊട്ടടുത്ത നിമിഷം എന്താണ് നമുക്ക് സംഭവിക്കാൻ പോണ് ന്നെന്നെ നമുക്കറിയി
ഞാന് ഇവരോടെന്നും പറയണ്ടെണ്ട് നമുക്ക് നമ്മൾ എന്ത് കല്യാണം എന്ത്‌ സന്തോഷിക്കാൻ പാടില്ല്യ
ആഹ് നമ്മളിപ്പോ പുതിതാ എടുത്തിട്ടെ ഇങ്ങനെ ഇരി മക്കളെടയ്ക്കെടയ്ക്കെടുത്ത് നോക്കും ആ നാളെ ഇടാ പത്തോസോങ്കൂടെ കയ്യുമ്പോ ഇടാ ഇങ്ങനെക്കെ പറയുമ്പോ എനിക്കെങ്ങനെ പേടിയാണ് ഞാൻ പറയും കുഞ്ഞുങ്ങളെ അടുത്ത് കുഞ്ഞുങ്ങളെ അടക്കി നെയമിച്ചാ നമക്ക് എന്തോന്നു പറയുന്നതാല് നമ്മൾ കൂടുതൽ സന്തോഷിക്കല്ലേ ഒരു കാര്യ
സന്തോഷിച്ചാ നിക്കര്ത് എല്ലാ കാര്യത്തിനും അമുക്ക് ആ തലേന്ന് ഇതാക്കാന്നൊക്കെ പറയാം
ആ അതെന്നെ കൂടുതൽ നമ്മള് ഒരു കാര്യത്തിലും സന്തോഷിക്കാം അമ്മളെ എന്തോ ഒരു കാര്യയാലും നമുക്കിനി വരാൻ പോകുന്ന ചിലപ്പോ ചിലപ്പോ സന്തോഷായിരിക്കാം ചിലപ്പ സങ്കട ആയിരിക്കാം ചിലപ്പോ നമുക്ക് തീരാ നഷ് റ്റങ്ങള് വരാപ്പ അങ്ങനെ ഒരുപാട് കാര്യങ്ങള് നമുക്ക് മുന്നോട്ടുള്ള ഇതിന് സംഭവിക്കാം അപ്പൊ ക്കതറിയില്ലല്ലോ അവര് ഭയങ്കര സന്തോഷ ആഹ് കേട്ട് കഴിഞ്ഞു ഇപ്പ എന്താ രാത്രിയില് കഴിച്ചോ
ഇല്ലേ കഴിച്ചിട്ടില്ല കഴിചാനാവനുള്ളൂ ഒരോന്നോരോന്നിങ്ങന കൊടുക്ക
ആ അത് തന്നെ കുട്ടികൾക്ക് നേരത്തെ കുട്ടി കുഞ്ഞുങ്ങള് നേരത്തെ കുട്ടി കിടക്കു
ഇല്ലേ നേർ ത് ന്നെറങ്ങൂല അവർക്ക് മദ്രസ് ഉണ്ടാവുകോണ്ട് ഓല് ഇന്ന്പ്പോ വെള്ളിയാച്ച ആകോണ്ട് നേരത്തെ തിരിച്ചെത്തില് ലോ അപ്ന്ന് കെടത് ക്കാനും വൈകും കാരണം മറ്റേ മദ്രസത്തിന് ആർത്ത് നീ നീക്കണോണ്ടേ
ആ ഇന്ന് സ്കൂളിക്ക് പോകൻ വേണ്ടിട്ട് പ അ ഇ ഈ എട്ടെട്ടേകാല് മണി
സമയയാവുമ്പോത്തിന് കെടന്നുറങ്ങിക്കണവൻ രണ്ടാമത്തെ മോളെ ഇന്ന് ഓ നീച്ച ഇപ്പ തന്നെ ഏരെ ഇരിക്കുന്നു അതൊണ്ടാക്കൻ ചിലപ്പൊന്ന് ഉറക്കാ അങ്ങനത്തെ സ
അതുകൊണ്ട് ഇത് നല്ല നാളെ നാളെ മ ഒള്ളൂ ആ മദ്രസ ല്ലെങ്കും ഒരു എട്ട് മണിരെ ഇവളും ഒരു ഏഴര എട്ട് ഏഴേമുക്കാൽ വരെ കിടന്നുറ സാധാരണ ആ ഞ്ഞ അതുകൊണ്ട് ഇന്ന് രാത്രി ഉറങ്ങാ വൈകും അപ്പൊ അതനുസരിച്ച് ഇവര് ഉറങ്ങുന്നത് പോലെ ഇരിക്കും രാവിലെ എണീക്കുന്നത്
മ് ആ ഇവ മോന് മോന് പിന്നെ സ്കൂൾ ഇന്ന്പ്പെ നേരം കൊറേ വൈകി കാരണംന്ന്
ആഹ്
പിന്നെ ഓട്ടോറിക്ഷ വരാ നാർത്താവുംണ്ടേ അപ്പൊ എണീകൂല എട്ട് മണിയ കഴിയണെങ്കി നീച്ചണെങ്കിലറിയ ന്നാ ന്നായിക്കോട്ടെ ശരിട്ടാ. ആ വിളിക്കാം.